ആഹ്‌
ഹലോ ആഹ് സ് എന്തൊക്കേണ്ട്
എന്താ നല്ല വിശേഷം
ചോറ് ഓഹ് ചോറൊക്ക തിന്നോ
ഉം ചോറൊക തിന്നു മക്കളൊക്ക ഒറങ്ങി
ഒറങ്ങീലേ
ഉം എന്താ ഇങ്ങള് കിടക്കാനായിട്ടില്ലെ
ഓഹ്‌ അയിന് ഇവ്ടെ ഇവലൊക്കെ കളിണ്ടലൊ ഇന്ന് ഫുട്ബോള് കാണാൻ വേണ്ടി
ആഹ്‌
ഓല് വര്ണെ കൊർച് നേരം വെയ്കും ഞാൻ കുട്ട്യോളൊക്ക ഒർങ്ങീന്ന്
ഉം ആഹ്‌ ശരി ഇവ്ടി അങ്ങൻതന്നെ ഓര് ഇപ്പീം മോനു മോനൊന്നും എത്തിയിട്ടില്ല
ഇല്ലലെ
ഉം ഓല് കളിയാണാവേണ്ടി ഇന്നെയ്കാരം
ചോർ തിന്ന് പോയതാണോ
ആഹ് മോന് ചോറുന്നുണ്ട് പോയതാണ് ഒലപ്പാ വന്നിട്ടില്ല
ഇല്ലലേ ഇനി വന്നിട്ട് തിന്നോ പന്ത്രണ്ടരെക്ക ആവൂലേ
ആഹ് ആഹ് മുഴുവനൊന്നും കാണാൻ നിക്കൂല അതിന് മുമ്പ് തന്നെ വരുവെയ്ക്കാരം
ആഹ് ആഹ്
ഇല്ലല്ല മഴയൊന്നും ഇല്ല ഇന്ന്
ഇല്ലല്ല ഇവ്ടെ മഴ ഇണ്ടയിന് ഓഹ് ഇവിടെ രാവിലെ നല്ല മഴ ഇടീം
രാവിലേ ഒര് പുലർച്ച മഴ പെയ്തുന്നല്ലാതെ പിന്ന പെയ്തിട്ടില്ല ഒരു
ഏഹ് ഇവിടെ രാവിലെ ആഹ് അങ്ങനെന്നെ രാവിലെ നല്ല ട എന്തോര് ഇടീന്നൊ
ആഹ് പിന്നെ പെയ്തട്ടില്ല പിന്നെ ഒക്കെ വെയില് ആയ്നിം പിന്നെ വൈകുന്നേര ആയപ്പൊക്കെ ആഹ് പിന്നെ വൈകുന്നേരം ആയപ്പോ ഇങ്ങനെ കൊറേശെ ഒര് പെയ്ത്ങ്ങാണ്ടങ്ങനെ നല്ലോണം ഒന്നുല്ല ഒന്ന് ഇങ്ങട്ട് തുള്ളിയിട്ട് അങ്ങട്ട് പോയി
ആഹ് ആഹ് ഇവിടെ ഇപ്പോ മഹ് രിബാങ്ക് കൊടുത്തേന് ശേഷം പിന്നിം ഇണ്ടായിനിം അപ്പൊ പെയ്തീനി പിന്നെ ആഹ് ഇവിടെ കറണ്ട് ഇല്ലേനി കുറച്ചു നേരത്തിന് പിന്നെ കറണ്ടൊക്കെ വന്ന് അഹ് എന്തൊരു ഇടിയാ പൊട്ടീന്നോ രാവിലെ കുട്ടികക്ക് മദ്രാസക്ക് പോ ഏഹ് മദ്രസ്ക്ക് പോവാനൊക്കെ കുട്ട്യാക്ക് കെതേടയ്നിം ആറ് മണിക്ക് മദ്രസക്ക് പോണ മക്കളൊക്കെ ഉണ്ടേയ് ആഹ് അപ്പൊ ബൈക്ക്മ്മല് കൊണ്ടേ ആക്കലാണ് പണിക്ക് പോണേന്റെ മുന്നേയ്
ആഹ് ആഹ്
ആഹ് അപ്പൊ അങ്ങനെ പോകാൻ വേണ്ടി നിന്നപ്പളാണ് ആ ഇടി പൊട്ടിയത് ഇന്നിട്ട് ഓല് പേടിച്ച് പോയതാ
ആഹ് ഇവിടെ അങ്ങനെ ന നല്ലോണം ഇടിയൊന്നും പൊട്ടീ ട്ടില്ല ഒര് ചെറിയ മിന്നലിങ്ങനെ കണ്ടീനിന്നല്ലാതെ സൗണ്ട് അങ്ങനെ നല്ല സൗണ്ട് ഉണ്ടായിട്ട് ഇടിയൊന്നും ഉണ്ടായിട്ടില്ല
ഇല്ലലേ
ഊം ഉം വേറെ എന്താട്ട്
കഴിഞ്ഞ പ്രാവശ്യത്തെ ഉരുൾപൊട്ടലൊക്കെ കണ്ടാല് ല്ലേ
ആഹ് അതന്നെ ആഹ്
ചൂരൽമല ഉരുൾ പൊട്ടലൊക്കെയ് ഏഹ് അഹ് ഒക്കെ വിചാരിച്ച പേടിയാണ്
പേടി തന്നെയാണ്
അതേപോലെ ഞങ്ങളെ മൂത്താപ്പാന്റെ മോൾണ്ടായിനിം അവിടെ
ആഹ് എവിടെ വയനാടോ
ഇതേപോലെ അവിടെ ചൂരൽ മലയില് പെട്ടീനു
ഏഹ് അഹ് ശരി വയനാട് അവിടെ അയ്നോ
ആഹ് അവിടെ അയ്നിം
ഏഹ് എന്നിട്ട് ഓലൊക്കെ പോയോ
ഉ പോയിട്ടില്ല ഓല് ഇതേപോലെ രാത്രി കെടന്ന് ഒറങ്ങേനു ഒറങ്ങുമ്പോ ഇതേപോലെ രണ്ടു നില വീടാണ് ആ വീടില് മോ പിന്നെ മോളും മൂത്താപ്പന്റെ മകളും അയ്ന്റെ മോളും മാത്രം ഒള്ളായ്നിം മറ്റൊല് ഹസ്ബന്റും മോനും വിദേശത്താണ് അപ്പൊ അങ്ങനെ ഓല് മാത്രൊള്ളയ്നിം അപ്പൊ മോള് മേലെ കടന്നിനേ ഉമ്മ താഴേ അയ്നിം ഇന്നിട്ട് അങ്ങനെ ഓല് മോ മകള് ഒച്ച കേട്ടതാണ് മേലന്ന് എന്തോ പൊട്ട്ണ ഒച്ചയും കൊറേ ആർപ്പോ എന്തൊക്കോ കേക്ക്ണ്ട് പർഞ്ഞ് ഒച്ചകള് അപ്പൊ ഓള് മണ്ടി പൊർത്ത് വന്നോക്കുമ്പോ വള്ളോം ഒന്നായിട്ട് കല്ലും മുട്ടിം ഒക്കെ വെര്നിണ്ട് പർഞ്ഞ് അയ്ല് ഇവല് ഓള് ഇമ്മാനിം പുട്ച്ച് മണ്ടീ പർഞ്ഞ് മ ഈ വള്ളം ഒന്നായിട്ട് വരല്ലേ
അടുത്തൊന്നും അടുത്തൊന്നും വ്
ആഹ് എങ്ങനെ ഓള് കയ്ച്ചിലായതോൽക്ക് ന്ന്ട്ട് ഓലെ വീടിന്റെ ഒരു ഭാഗം മുയിവ്വം പോയിന് ഓല് കെട്ന്നീന്‌യെ റൂമൊക്കെ മൊത്തം പോയേ ന്നട്ട് പിന്നെ ആഹ് ങ്ങട്ട് പിന്നെ ഓളാണെങ്കില് കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ലാണു ന്നട്ട് പിന്നെ ഓക്കൊരു പേടി പോലെയ്നി ന്നട്ട് ങ്ങനെ കൗൺസിലിങ്ങിനും ഇതിനൊക്കെ കൊണ്ടയാണ്ടോളെ മാറ്റിട്ത്തത ആ ഒരു സംഭവത്തിന്ന്ങ്ങട്ടെ ആ ന്നെട്ടല് മാറീട്ടില്ലോക്ക്
ഇപ്പങ്ങനെ ഓലവ്ട തന്നെണോ താമസ അതോൽക്ക് വേറെ വീടൊക്കെ കിട്
ആഹ് ഇപ്പൊ ങ്ങനെ കൊറെ വീടള് കിട്ടീണല്ലോ
ആഹ് ആഹ് വിടെള് കൊട്ത്തീനി കൊറെ അപ്പം അയ്
ഒരു വീട് കിട്ടീണോൽക്ക്
അത് ശെരിയാ ഔടത്തന്നെയാണോ അതോ വേറെ എവിടെങ്കിലുവ
ആഹ് അവിടെതന്നെ ആതില് കൊറേ വീട് കൊടുത്തേലൊരു വീട് ഓൽക് കിട്ടീണ് ഇഞ്ഞീം കൊറെ ആക്ക് കിട്ടാണ്ട്ന്നൊക്കെ പർഞ്ഞേക്ക്ണ്
ആഹ് അതൊക്ക പർഞ്ഞേന്
ആഹ് പിന്നെ വെല മൂത്തച്ചിണ്ടായ്നൊന്ന് അത് പോയിലെ അയ്നെതുവരെ കിട്ടീ
അത് ശെരി അന്ന് കൊറേ ആൾക്കാരങ്ങനെ പോയ കിട്ട്‌യോലൂണ്ട് കൊറെ കിട്
കിട്ടാത്തോലുണ്ട് ഏഹ് എന്തൊക്കെ ചെവിയോ കയ് ഏഹ് കയ്യോ കാലോ എന്തൊക്കോ ഒൽച്ചന്നാണ്ട് പൊയേന്ന്
പലേരംഗങ്ങളും അയ്നല്ലെ കണ്ടീനത് എന്തൊക്കെയാണാവോ ഏതായാലും ഓരോ കൊല്ലം ഓരോ സംഭവങ്ങളിങ്ങനെ നടക്ക എന്തൊക്കെണ്ടാവ എന്തായേതൊന്നും ഞമ്മക്കറീല്ല.
ഏഹ് ആ താത്ത പറിണേ കേക്കണം ഇപ്പളും ഓൽക്കിങ്ങട്ട് അയ്ന്റൊരു സങ്കടം തീർന്നിട്ടില്ല കാര്ണം നമ്മളത്രീം ആഗ്രഹിച്ചൊരു പെരണ്ടാക്ക്യാണ്ട് അത് മൊത്തത്തിലണ്ട് പെരിംന്തൊക്കണ്ട് പോകുമ്പളേ
പെരിയും പിന്നെ അമ്മക്ക് വാണ്ടപ്പെട്ടോ ലും എല്ലാരോടും പോകുമ്പോ പിന്നെ ഇപ്പ ഒറ്റപ്പെടുമ്പോ അതിപ്പങ്ങനൊരു മാൻസികാവസ്ഥന്നെ ആവും പിന്നെ വേറെ ആരും ഇല്ലല്ലോ പിന്നൊക്കെങ്ങനെ കണ്ണിലട് കാണുമ്പം പിന്നെ അപ്പം പിന്നെ അതൊരു ബുദ്ധിമുട്ടന്നെയ
ആഹ് സ്ഥലം പെര്യന്നും പിന്നോല് വിക്കാനോന്നിനും ആരും വാങ്ങൊന്നുംല്ലല്ലോ
ആഹ് അതന്നെ പിന്നെ എല്ലാർക്കൊരു പേ പേട്യന്നെക്കാരം പിന്നെ അവിടെ പോയി ഇഞ്ഞിപ്പം താമസിക്കാനും എല്ലാര്ക്കും എല്ലത്തിനും പേടിയെന്നെക്കാരം
അവിടെങ്ങനെ ന്നിക്കുമ്പോ അത്ങ്ങനെ എങ്ങനായാലും ആ മൻസ്ക്കാ ചിന്തങ്ങനെ വെരുഅതെയ്
ഏഹ് വെരെയ്
ഉം
ആഹ് അതന്നെ ഓൽക്ക്പ്പളും എട്ങ്ങേറ ഓലെ കാണുമ്പംതന്നെ ഓല് ഒരു പാവായി തോന്നും കണ്ടാതന്നെ അന്നത്തെ ആ ന്നെട്ടൽന്റത് ഓൽക്ക് മാറീട്ടില്ല
ഉം ഉം
പിന്നെ ഓള് ഇതേപോലെ ആഹ് ഇപ്പോ ഓക്കെന്തോ ഒര് ജോലിയൊക്കെ വാങ്ങി കൊടുത്ത്ണ് അവ്ടത്തെ നാട്ടാരൊക്കെപ്പാട കൂടിയാണ്ട്
ആഹ് ആഹ്
എത്രയോ ആൾക്കാരെ സ്വർണ്ണൊക്കെ പോയിനല്ലോ ഇരുപത്തഞ്ച് പവനൊക്കെ പോയീന് പറിണ്ട്
അന്ന് കൊറെ അങ്ങനെ സ്വർണൊക്കെ കിട്ടി അങ്ങനെക്കെ മണ്ണിന്റെ അടീന്ന് ട്ടിന്നൊക്കെ പറിണ്
ആഹ് പർഞ്ഞേട്ട്ണ് ഒരു പെൺകുട്ടി ഇവെലെ പെരെൻ്റെട്ത്തന്നെ ഇതേ പോലെ കല്യാണം കഴിഞ്ഞിട്ട് വെല്ലാ ആയിട്ടില്ലേല്ലോ ഒരു മാസം ഒക്കെ ആയിട്ടൊള്ളൂ ന്നട്ട് എങ്ങനെണ്ട് ഓള് ഓളെ വീട്ടില് പോയാണ്ട് പിന്നെ അന്ന്ങ്ങട്ട് വന്നിട്ടൊള്ളൂ പർഞ് ഇങ്ങട്ട്
ആഹ്
പോലെ ഓളെ പണ്ടും ഓളും ഒക്കെ പോയി ഒക്കെ മെരിച്ച്ലേ ഓളൊക്കെ മെരിച്ച്
ഉം ഉം അയിനായിട്ട്ണ്ട് വന്ന മാതിരിണ്ട്ലെ
ആഹ് വെന്ന മാതിരിണ്ടെ
അതിപ്പോ ഓരോന്ന്ട് ഞമ്മക്ക് വേണ്ടത് അവിട്ന്നന്നെ കിട്ടണ്ടേ
ഏഹ് കിട്ടണ്ടേ മഴിം ഇതൊക്കെ വെര്ന് പേടിയാപ്പഞ്ഞ് മഴിം ഇതൊക്കെ വെര്നന്നെ പേടിയാണ് പറ്യേ
മയിം, ഇടിം ഒക്കെ പേടിയന്നേണ് കാറ്റും എന്തൊക്കെ വ പറ്റൂല പിന്നെപ്പ നമ്മള് പർഞ്ഞിട്ട് കാര്യല്ലല്ലോ ഒക്കെ വെര്നോട്ത്തച്ച് കാണ ഇഞ്ഞ്ള്ളെ ജീവിതം ഒക്കെ അങ്ങനെക്കെ ഒരു സംഭവം തന്നെ ആവും ഇപ്പ ഇഞ്ഞ്
ആഹ് അതെ തേപോലെ ന്റെ നാ ത്തൂന് ഇതേപോലെ ഒരു കുന്നിന്റെ മേലെ മലന്റെ മേലെ ഓല് നിക്ക്ണത് ഇന്നട്ട് ഓല അവ്ടെ ഇതേപോലെ കോറി ഇതൊക്കെ നടത്ത്ണ്ട് അപ്പൊ ഓരോന്നും ത്തണ്ടാന്ന് നിർത്യച്ച്ണ് കാരണം മലക്ക് വിള്ളല്ണ്ട്
അത് ശരി
അവിൾ ആഹ് വിള്ളല് വന്ന്ണ് അപ്പ ഈ മഴങ്ങനെ പെയ്യുമ്പോ ഈ വിള്ളല് ഇക്ക് വെള്ളർങ്ങിയാണ്ട് പൊട്ടാൻ സാധ്യതണ്ട് അർഞ്ഞാണ്ട്
ആഹ് അങ്ങൻത്തെ സ്ഥൽത് അങ്ങൻത്തെ ഏരിയേലൊക്കെണ് ഇങ്ങൻത്തെ അപകടങ്ങളൊക്കെ ഇണ്ടാകല്
ആഹ് ഇണ്ടാവലേ അപ്പൊ ഓലോട് ഇങ്ങനെ എന്താ വെല്യേ വെല്യേ ഓഫീസർമാരൊക്കെ വന്നാണ്ട് ഇതേപോലെ വീടൊക്കെ മാറാൻ മാണ്ടി പർഞ്ഞീനി അപ്പൊ അവ്ട്ന്നാരും പോണില്ല പോവാണെങ്കി ഓലാ സ്ഥൽത്ക്ക്ള്ളെ പൈസിം കാര്യാക്കോല് കൊടുക്കും
എഹ് എഹ്
അപ്പൊ ആര് ആരും പോണില്ല ഇവൽക്ക് പോകാൻ പൂതിണ്ട് ഇൻ്റെ നാത്തൂനൊക്കെ പോകാൻ പൂതിണ്ട് പക്ഷെ ഓല് ബാക്കില്ലോലൊന്നും പോരാഞ്ഞാല് ഓൽക്കായിട്ടുള്ള പൈസ ഒന്നും ഇബല് കൊടുക്കൂലല്ലോ ഓഫീസർമാര് കൊടുക്കൂല ഓല് മൊത്തത്ത്ള്ള ആ സ്ഥലൊന്നായിട്ട് വാങ്ങല്ലേ
ആഹ്
അപ്പൊ അങ്ങനെ ഇപ്പൊ ആരും പോണില്ലാർന്നപ്പം പിന്നെ ഓല് അർഞ്ഞ് ഇഞ്പ്പോ എന്ത് വന്നാലും ഇങ്ങള് സഹിച്ചണ്ട്യേരുംന്ന് പർഞ്ഞ്
ഉം ഉം
ആഹ് ഇന്നട്ട് ഞങ്ങള് മഴവുമ്പോ തിങ്ങനെ വിൾച്ചുട്ടോ ഞങ്ങക്ക് പേടിയാണെ ളും ആഹ് മഴ ആവുമ്പോത്തിന് ഇങ്ങട്ട് പോരി ഇങ്ങട്ട് പോരി ഇങ്ങട്ട് പോരി അറിം
ആഹ്
ആഹ് അതേപോലെ ഉ ആഹ് രണ്ട് മക്കളെ കെ ട്ടിച്ച്ണോല്ത്. അപ്പാ കെട്ടിച്ചോട്ത്ത മ ക്കളൊക്കെ വീട്ട്ക്ക് വരാണെങ്കില് ഓലവിടുന്ന് വപ്പിമ്മീം ഒക്കെ വുൾച്ചും അവടെ നിക്കണ്ടാങ്ങള്ങ്ങട്ട് പോരിയറി ഓലോടും ഓൽക്ക്പ്പേ ടിയാണേ ഇത്പ്പൊ ങ്ങനെയൊക്കെ കേക്കുമ്പളേ ല്ലാർക്കു ആയാലും പേടിയെയ്ക്കാരം
അ ആഹ് വേറെന്താട്ട് ഫുഡൊക്കെ കഴിച്ചാ ന്താ ഫുഡിനില്ല
ആഹ് ഫുഡ് കഴിച്ചു ന്ന് പനിയും ജലദോഷോതൊക്കേണ് അപ്പൊ ഡോക്ടറെ കാണിച്ച് വന്നു കുടിച്ചു പ്പെല്ലോട്ത്തുണ്ടല്ലോ പ
അഹ് പ്പൊല്ലോട്ത്തും പനിയും വയറളക്ക ക്കോ ല്ലാതും ഛർദിയും എല്ലാണ്ട്പ്പയീ മയക്കാലായതോണ്ടോരോ അസുഖങ്ങള്ങ്ങനെ അതൊക്കണ്ട്
ആഹ് അതെ അതെ ഭയങ്കര കാല് വേദനിണിം തൊക്കേണ്
അങ്ങൻന്നെ വടെ ഞങ്ങളെ തറവാട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ വയറൾക്ക ക്കോം പനിയും ഒക്കായിട്ട് സ്കൂളിലൊന്നും പ്പൊ പോണില്ല അപ്പോ
ആഹ് ഓലോസ്പിറ്റൽന്ന് ചോയ്ച്ചീനി വയറൾക്കോം തൊക്കെണ്ടോയ്ച്ചീനി അപ്പതൊന്നുല്ലർഞ്ഞു ഞാൻ ന്നായ്ക്കോട്ടെ പിന്നെന്താ പിന്നെ വിൾച്ച ആഹ്
അവ്ടൊന്ന് കട്ടാക്കോ
ഹലോ